അല്ല കേക്കാല്ല കേക്കാല്ല ആ ആ
ഉം പിന്നെന്താ ഉമ്മക്ക എവിടെ പോയോ മിണ്ടാ
ആ പോയി ഓല് അവിടെ എന്തൊക്കെ പണിലുണ്ട്
ഏ ഉച്ഛന്റെ നേരത്ത് കെടന്നീല്ല
എങ്ങനെ
ഉച്ചന നേരത്തൊന്നു കടന്നീല്ലേ ചോയി ച്ച
ആ നിസ്കരിച്ച് ഇതാക്കി ഇങ്ങനെ പാടി ഇരുന്നേന് ഓതിപ്പാടിരുന്നേന്ന് പങ്ങോട്ട് പോഴിക്ക്ണ്
ഏ ഇപ്പല്യാ
ആണ്ടയ്
എവിടെ
ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല തണ്ടൽ വേദനേണ് ഉം വീട്ടിലന്നെ ഉണ്ട് ആ
ഉം ഉ മക്കളൊക്കെ എങ്ങനെ ഇപ്പ സ്കൂളത്തെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്
ഉം വർക്കിന്റെ കൂട്ടോ ഒന്നും പറയണ്ട പിന്നെ ട്വിൻസ അല്ലേ രണ്ടെണ്ണം അപ്പൊ മേനേജ് ചെയ്യാൻ നല്ല പാടാ ആ ചെറുത് ടിൻസാ
എങ്ങനെ ആണും പെണ്ണോ
അല്ലല്ല രണ്ടും പെണ്ണ്
ഏ അപ്പൊ ഓര പ്പം സ്കൂളിൽ പോയത്
നാലാളും പോയിക്കുണു
ഇങ്ങള് എത്ര ആളാണ് നാലാളോ
എനിക്ക് നാലാള് ഇണ്ട്
വലിയൊരു രണ്ടാള് ഏതാ
വലുതൊന്ന ആണും ഒരു പെണ്ണും പിന്നെ രണ്ട് പെണ്ണുകൾ പെൺകുട്ടികൾ
രണ്ട് പെകുട്ടികൾഓലെ ക്കെ എല്ലാരുംസ്കൂള് പോണായിറ്റാളാ
ആ ഒക്കെ സ്കൂളിൽ പോയി കുണു ഒരാൾ ആറാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും പിന്നെ യു കെ ജി ല് രണ്ടാൾ പ്പ
രണ്ടാളും യുകെജിയാ ഹൗ ന്റമ്മേ ങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണേ
അതൊക്കെ ഒരു കഥേണ്
ഏ അപ്പം എൽയുകെജി എൽ ഇതോ എവിടെ ചേർക്കല് പ്രൈവറ്റ് അല്ലേ
ഗവൺമെന്റില്
ഏ അല്ല എൽകെജിയും യുകെജി യോ
ആ എൽ കെ ജി വി കെ ജി പ്രൈവറ്റാണെ ബാക്കി ഒന്നാം ക്ലാസ് മുതല് പിന്നെ ആ
ഓല് ശ്രദ്ധിക്കൂ അല്ലോനമ്മള് നോക്കണോ
ഔ ഞമ്മള് നല്ലവോണം നോക്കണോ ലൊ ഓലേതായിട്ട് ശ്രദ്ധയൊന്നും ഇല്ല
ഏ അങ്ങനെല്ലേല്ലേ അങ്ങനെ ആകുമ്പോ പിന്നെ അമ്മക്ക് വലിയ മെൽക്കട് ഇണ്ടാവൂല
ഓല്നോക്കൂ ല്ല നമ്മളെന്നെ നോക്കണംന്ന്
നമ്മളെ നോക്കണോ
ആഹ് നഞമ്മളന്നെ നോക്ക
ഇന്റെതൊക്കെയാണ് എൽകെജിന്ന് നല്ല അത്യാവശ്യം പഠിത്തം ഉണ്ടായിരുന്നുടോ യു കെ ജിന്ന് പിന്നെ അത് താറുമാറായി പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഓലും തിരിഞ്ഞു നോക്കാത്ത അങ്ങനത്തെ ഒരു ഇതായി ബുക്കും മാണ്ട പെന്നും മാണ്ട പോയെങ്കിൽ കാണാം അങ്ങനെ ഒരു ഇതാണ് ഇവർ. പിന്നെ അന്ന് എനിക്ക് പള്ളിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ.. ഇല
ആ അതാണ് എന്റെ രണ്ടാമത്തേതിന് അങ്ങനെ ചെയ്യെഓള് യു കെ ജി കണ്ടത്തിയോട് അല്ല എൽ കെ ജി ഞാൻചേർത്തിയോടു കൂടി കൊറോണ വന്ന് പിന്നെ ഇവരെ രണ്ടാളെയും പള്ളിയിൽ ഉണ്ടായിരിക്കില്ലോ ഒക്കെ തിരക്കായിട്ട് ഓള് കാര്യം അങ്ങനെ തായി ഹൈ പിന്നാലേപ്പോൾക്ക് നേരെ മലയാളം ആ വള്ളിയും ഇതൊക്കെ ഇട്ടട്ടുള്ളത് ഉണ്ടാവല്ലോ
അ ഹ
ആഹ് അങ്ങനത്തൊന്ന് നേരെ എഴുതാനും ഇതാക്കാനുംഒന്നും വെക്കൂല
ഏ അപ്പൊ ഞാനിങ്ങനെ ഈ വെക്കേഷ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ക്ലാസ്സില് ചേർത്തീനി ഓനെ
ഉം
അപ്പം ഈ ല ല ഇംഗ്ലീഷ് ബെയസ് കിട്ടാനും പിന്നെ ആ ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന്പഠിക്കാനും കഴിഞ്ഞ പ്രാവശ്യം അയിന്റെ ഇപ്രാവശ്യം ചേർത്തിരുന്നു അയിന്റെതായ ഒരു ഇതുണ്ട് അല്ലാതെ പ്പൊ നമ്മള് കെ ജി യു കെ ജി കൊണ്ടായിരുന്നു എൽകെജി വലിയ കാര്യായിട്ട് നല്ല പഠിത്തണ്ടായിരുന്നു. പുതിയതായിട്ട് വന്നൊരു സ്കൂളല്ല അതുകൊണ്ട് യു കെ ജിന്ന് അങ്ങനെ പോരേന് ഉ നിങ്ങള് ൻസ് ഇങ്ങളെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഉണ്ടോ
എന്റെ വെല്ലിമാക്ക് ഉണ്ടായിരുന്നു അത് ഒന്ന് മരിച്ചു ഒന്ന് ജീവനോട ഉണ്ട് ചേർ
ഏ ഏ അപ്പൊ ആ പാരമ്പര്യംൊക്കെ ആയിരിക്കൂേ ഹസ്ബൻറിിന്റെ ഫാമിലിണ്ടോ ഹബന്റെ ഫ അപ്പ നിങ്ങനെ ഇനെ സ്കാനിങ്ങില ഒക്കെ അഞ്ഞതായിരിക്ക അനെ
ആഹ ആഹ് ആഹ് ആ പിന്നെ അയിന്റെ മുന്നേന്നെ എന്റെ കാട്ട ആട്ടിക്കൂട്ടിലാണ്ടപ്പന്നന്റെ ചെറിയ ഞെ പറഞ്ഞ അ എന്താച്ചാ മറ്റീന്നൊന്നും ഇല്ലാത്ത ഒരു കാട്ടിക്കൂട്ടലായിരുന്നു കാ ഒന്നും കഴിക്കാൻ പറ്റാത ഇതാക്കക്ക നീച്ചാ വക്കാത്തി അങ്ങനെയൊക്കെക്ഷണണം കാര്യങ്ങളൊക്കെയിരുന്നു
ഫ ലാസ്റ്റ് ആ
അ മറ്റീന ഒന്ന അങ്ങത്ര തന്നെ ഉണ്ട് ഛർദിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര തന്നെന്ത എന്തും കഴിക്കുമ്പോ മാത്രം ചെർദ അങ്ങനെയൊക്കെ എന്ത്ന്ന് പറഞ്ഞാ നമ്മള് വെട്ടന്ന് കൂടെ നീച്ചമ്പക്കെ ചഛർജിച്ചിട്ടും ഇതായിട്ടും അങ്ങനെ ബുദ്ധിമുട്ട് ഉ
സീക്കോളും ഉണ്ടായിനോ
ഇല്ല പ്രസവിച്ചോളൊ ഒന്നും ഉണ്ടായില്ല ഒരു നാലാ മാസം ഒക്കെ ആയപ്പൊക്കെ മാറി
സുഖപ്രസവേനിയ
അല്ലയോ പ്രശ്നം ഒരാള് ആ മറ്റേ രണ്ട് നോർമലന്നും ഒരാളെ തല തിരിഞ്ഞിട്ടേരുന്നു ആദ്യ പേരന്റെ ആളെ തല തി അപ്പൊ പിന്നെ ആദ്യ വന്ന വരുന്ന ആൾ വന്നാലേ മറ്റാളെ എടുക്കാൻ പറ്റുള്ളു അപ്പൊ പിന്നെ സിസേറിയൻെ തന്നെ ആയി
ഏ തന്നെല്ലേ എ
ആഗ്രഹം അതായിരുന്നു കേട്ടോ സിസെറിയാണ് സിസെറിയമാണ് ആഹ് മൗലാനാ കെട്ടിക്കണോ എന്താന്ന് വെച്ചാല് എന്താ ഒരു കുട്ടി വന്നിട്ട് പിന്നീ നല്ല വേദന വന്നിട്ടാ പറ്റിയ കുട്ടി വരിക എന്നൊക്കെ കാതെങ്ങനെ കേട്ട് അപ്പ വേദ അങ്ങനെ പറട്ട അെ ആദ്യ ആദ്യ ഒരു കുട്ടിക്ക് നല്ല വേദന ഉണ്ടാവും പിന്നെ ആ കൂട്ടിനെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അ ആ അടു അല്ല അടുത്ത കുട്ടി വരുമ്പോ അയിന്റേതായ വേദന പിന്നെ ഉണ്ടാവുന്ന
അതൊക്കെ ഓരോരുത്തർ പറയണക്ക അങ്ങനെ ഒന്നുംണ്ടാവല്ലോ അതൊക്കെ അ പ്രസവം പോലെ ഒരുരു എളുമുള്ളള്ളത് വേറല്ല അങ്ങനെല്ല വേദനയും ഇതുണ്ടാവും പക്ഷേ ഈ ഓപ്പറേഷൻ ഒക്ക ആകുമ്പോളേ ഈ നട്ടലിന്ന് സൂചക്കണൊക്കെ ആകുമ്പോ ഭയങ്കരതാണ്
പക്ഷെക്ക പയിക്ക് തുടക്കത്തിലേ ഒറ്റ കുട്ടികൾ പറഞ്ഞപ്പോ പ്രശന്ത തന്നെയായിരുന്നു ആഗ്രഹം
അല്ലാ നിനിക്കൊക്കെ എങ്ങനെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള ആ വേദന ടമിൽ പറ ഞൻ തൊള്ളോണ്ട് പറഞ്ഞു ച്ട്ടോ കു ചെയ്തോളിന്ന്ിട്ടോ ആ നിങ്ങക്കപ്പ പേന് ഇല്ലേനക്കൂലേ പേയിന് വന്നനോ പേന ഇണ്ടേനെയോ
അ അയിതിനൊന്നും ആയിട്ടില്ലേ ആ മാസം കൊറച്ചായ ഓപ്പറേഷൻ ചെയ്തെടുത്തക്കണേ പേര് വരാന്ന് നിന്നിട്ടില്ലേ
അതുകൊണ്ടാ കുട്ടി തിരിയാത്ത അപ്പൊ കുട്ടി അങ്ങനെ തി പിന്നല്ലേ തിരിഞ്ഞു വ ള്ള ലാസ്റ്റക്കൊക്കെ
ഉം അല്ല തീരിയാത്തല്ല സ്കാനിങ് എടുത്തപ്പോ തന്നെ കടക്കണ്ട ലെവല് വേറെണ്ന്ന് പറഞ്ഞിന്നു
ഏ അത് പിന്നെ പിന്നെ ലാസ്റ്റക്ക്ൊക്കെ പത്താം മാസൊക്കെ ആവുമ്പോ വി രലല്ലേ
അങ്ങനെ അവര് പറഞ്ഞ കടക്കുന്ന ലെവല് ശരിയല്ല ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്
ഏ് അപ്പ പെട്ടെന്ന് ചെയ്തതായിരിക്കൂല അപ്പ വെയിറ്റ്ണ്ടായിനോ
വെയിറ്റ് ഒരാൾ രണ്ടേ തൊള്ളായിരം ഉണ്ടായിരുന്നു ഒരാൾ രണ്ട അറുന്നൂറ് അല്ല ഒരുന്നൂറ് ഒരുുന്നൂ ഉം ഉം രണ്ടോ ഇരുന്നൂറോ ഒരാൾുണ്ടായിരുന്നു
തിരിഞ്ഞു തിരിയാത്ത ഓൻ അതാണോ റേറ്റ് കുറഞ്ഞത്
ആ അല്ല അല്ല മൂത്താള്
ഉഏ
ആഹ
അപ്പം എന്താ അങ്ങനെ ബുദ്ധിമുട്ടായില്ലേ പിന്നെ ഇപ്പൊ ഇങ്ങനെ വെറ്റ്ൊക്കെ നോർമല ആയോ രണ്ടുപേരെ പോലെ ആയോ
അല്ലപ്പോഴും വ്യത്യാസുണ്ട് ഒരാൾ ഒന്നിൽ കൂടുതലുണ്ട് വെറ്റില് ഒരാള് അങ്ങനെയുണ്ട്
അങ്ങനെയല്ലേ ആ കൊ കുറവുള്ളത് ഇപ്പോഴും അങ്ങനെ
ആഹ ആ ഒരു ഇതില് കുറവുണ്ട് ഒരു ഉം
അത് പിന്നെ കൊഴപ്പൊന്നും ഉണ്ടാവലല്ലോ പിന്നെ ശരിയായി വരല്ലച്ചിയ ഫുഡൊക്കെ കഴിക്കോ ഫുഡൊക്കെ കഴിക്കോ
ഫുഡ്ന്ന് ചേമിച്ച് തള്ളി ഇതാക്കി കൊടുത്ത കഴിക്കും ഇഷ്ടത്തോടെ കഴിക്കണംൊന്നുമില്ല
ആ് അതന്നെ ഇപ്പൊ പെടുത്തിയ അവസ്ഥ എന്റെ എന്റെ മോന് ഇപ്പോ ഒന്നര വയസായിട്ട് ഒ സാധനം ഇഷ മുറ്റത്തോടെ ന്നൂല മുട്ടായി മ പയം അങ്ങന ഇൊക്കെ ഇങ്ങനെ മുട്ട അങ്ങനെ പൊങ്ങിയതൊക്കെ തിന്നും ചോറിന്റെ കുട്ടി തൊള്ളേൽക്കൂടെ ഇതുവരെ ഇട്ടിട്ടില്ല
ആഹ അത എല്ലാർത്ത അവസ്ഥ എന്നന്നെ ഇപ്പൊ കേൾക്കണവരൊക്കെ പറയണ അവസ്ഥ
എന്തെലൊക്കൊക്ക തിന്നും നല്ലാതെ ചോറ് തിന്നു ലൈറ്റ
ആഹ
ഉ ബാക്കിയുള്ളള്ളവലൊക്കെ പിന്നെ വാടിയെടുത്ത് പേടിപ്പിച്ചെങ്കിൽ തിന്നു ചെറുന്നെ പിന്നെ അത് പറ്റൂലല്ലോ അടി എത്ത അവലക്ക് ഉ
ഉം
ഓന് കഞ്ഞി അങ്ങനത്തെ ഒന്നും കുടിക്കൂല എന്നിട്ട് എല്ലാരരും പറയും ഓന അങ്ങനെ ഒരു സാധനം
ആഹ
എ പറ നിന്റെ വായപ്പാണ് പററാണ്ട് ഓലെ ഒന്ന് നീറ്റിച്ചാ നോും എവിടെ എ ആ ഓന് അങ്ങനെ ഒരു ചേരുംെ രണ്ടാമത്തെ പിന്നെ അങ്ങനെല്ല ഇട്ട് നല്ലോ ഭക്ഷണം ഒക്കെ കഴിക്കുന്
ആ
ഒറ്റക്ക അ എന്താറോ ഓ ഓള് ചെറുതായ അപ്പോഴാണ് ഞാൻ ഇവന് വയറ്റിലുണ്ടായത് അപ്പൊ പിന്നെ ഓളന്നെ സ്വയം ഒക്കെ ആ ഉമ്മ ഉമ്മേനെ നോക്കീ അപ്പ അങ്ങനെ അടിച്ചല അയോൾക്ക്
ആഹ അതാണ്േ ഞമ്മൾീഈ താങ്ങാാന ആളള്ളവർക്കാണ് ഒന്നിനും വെക്കാത്തത്
വ അങ്ങനെയാണ് വലല്ിയോ നമ്മ ായിട്ടുണ്ടായതല്ലേ അതൊണ്ട് ആ താങ്ങൽ ഉണ്ടായതത്ൊണ്ട് ഇപ്പോഴും ആ താങ്ങൽ വണോന്
ആ അതാണ് സംഭവം നമ്മള് ചെറുപ്പം മുതലേ ഓലെ ഒറ്റക്കൻ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽക്ക ശീലായിരുന്നു ഇ നമ്മള ഇങ്ങനെ താങ്ങി കൊടുക്കുമ്പോലക്കും അത താങ്ങലായി
ആഹ നിങ്ങള് ഒന്ന് നോുമമ്പോ് നോറ്റി വരല്ലേ അല്ലെ അവിടെ നീനിയോ നമ്മളോവിടെ നീനിയോ
ഞാന ഇന്നലെ രാത്രിക്ക് വന്നക്കണേ
ഏ അപ്പം ഉ പോൊലച്ചൊക്കെ നീച്ചീനോ
ആഹ
ഇവിടെ പൊലിച്ചേക്ക് മൂന്നരൊക്കെ നീച്ചാന് മൂന്നണിയായപ്പ ഞാൻ അങ്ങനെറ്റ് കണ്ടപ്പോ ഞ ഞൻ വിചാരിച് ത് പ്പ ത്താ ന്ന് ലൈറ്റ് ന്ന് പോലും എന്ത ആശ്യത്തിന് നിച്ചിന് വി ചാരിച് ഞാൻ ഒന്നൂടി കെടന്ന് പിന്നെ ഇവിടെ പെട്ടന്ന് നീചാണ്ട് ആ നോമ്പല്ലേ ന്നുള്ള ഓർ ഉർമ്മ വന്നത് പിന്നെ രണ്ടാമത് നീച്ച വേഗം ഒക്കെ റെഡിയാക്കി
ആ ചോറ കഴിക്കാ പേൽച്ചക്ക്
ആഹ് ചോർന്നണം അല്ലാതെ ശരിയാവൂല പിന്നെ പയം അങ്ങനെയൊക്കെ എടുത്ത് കുത്തി കുത്തി കയറ്റും മാക്സിമം കുട്ടി പാൽ കൊടുക്കാനുള്ളയൊണ്ട് ങ്ങള് നിന്ന ഓലഞ്ഞിപ്പളെ വരെ മക്കളെല്ലാരും ഒരുമിച്ച് വരുവോ
ആ വല്ലിഒള്ള് വാല്ലിഒള്ള് കൊർച്ച്‌ നർത്തെ വരും ഇന്ഞ്ഞ് വല്ല്യള്ള് കുറച്ച് ന്നാർത്തവരും ഇങ്ങട്ട ആകുമ്പോ കുറച്ച് ന്നാർത്ത വരും ഇന്റെ വീട്ടേക്കാവുമ്പോ നാലെമുക്കാലോക്കാക്കും വരുമ്പോത്തിൻ... ഇങ്ങോട്ട ആകുമ്പോ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടാ വരുന്നെ അപ്പൊ
അപ്പൊ നിങ്ങള ആര ഏൽപ്പിച്ചത് ഇങ്ങോട്ട് പോരാന് ഓലെ മക്കളാ
ഏൽപ്പിച്ചിട്ടില്ല സാമത്രായി പറയുംപോലെ ആ മുന്നരക്ക് ഇന്ഞ്ഞ് അങ്ങോട്ട് കൊണ്ടോണ വണ്ടിക്കാര.. ഞാൻ ചോദിച്ചു നാലെ മുക്കാലിന് ഓലെ കൊണ്ട്റാന്ന് ഓയിവ് ഉണ്ടാവോന്ന് ചോദിച്ചു..
അല്ല ഓലന്നിട്ട എവിടെ നിക്കാ
വീട്ടക്ക് പോവും വീട്ടക്ക് പോവും വീട്ടിൽന്ന് എടുത്തണ്ടറാ ഉം അവിടെ സ്കൂൾ ബസ്സിൽ പോയിട്ട് വീട്ടിൽ എറങ്ങും..
ആ ആ ആ ഞൻ വിചാരിച്ച് സ്കൂൾ ന്ന വിട
അപ്പൊ ഞാന് ഓട്ടറിക്ഷക്കാരനോട് ചോദിച്ചു അല്ല ഹ് ഓട്ടോറിക്ഷക്കാര അങ്ങോട്ട് കൊണ്ടോയ ഓട്ടോറിക്ഷ ക്കരൻ റിക്ഷ ക്കാരന്നോട് ചോദിച്ചു ഇങ്ങോട്ട് കൊണ്ട്രോ നാലെ മുക്കാലക്കുമ്പോന്ന് അപ്പൊ അയാള് പറഞ്ഞ ഒരു മൂന്നര ആവും ബോ ന്.. ക്ക് വിളക്ക് ന്നിട്ട് ഒഴിവുണ്ടോന്ന് നോക്കിട്ട് പറയാ പറഞ്ഞ്..
ആ ആ
ഉ അയില് വേറെഎത്ര എന്താന്നൊന്നും അറിയില്ലല്ലോ ആഹ് ശരി
ഉം ഉം